ഹലോ
ആ കേക്ക്‌ണില്ലേ
ആ ഇക്ക് കേക്കാണ്ട് ഇങ്ങക്ക്‌
ആ ഇണ്ട് ഇണ്ട് എന്തക്കെ വിശേഷം
നല്ല വിശേഷം
സുഖം ങ്ങനെ പോണ് എന്താന്ന് ഇപ്പം പ്രത്യേകിച്ചൊന്നുല്ല നോമ്പർക്കാള്ളക്കെ
ആക്കി കഴിഞ്ഞിണ്ടാവു ലേ മ്മ്
മ്മ് നോമ്പ് ആ നോമ്പ്ണ്ട്
ആ
പിന്നെ എന്താ ഇന്ന് എന്താ നോമ്പറ
ഇന്ന് സ്പെഷല് പൊർത്ത്ന്ന് കൊണ്ടരാ അപ്പൊ പിന്നെ
ആണോ അപ്പൊ നോമ്പ് തൊറ കഴിഞ്ഞിട്ട്
നോമ്പുതൊറ കഴിഞ്ഞിട്ട് എന്താണ് ബിരിയാണി ഇണ്ട് അപ്പൊ പിന്നെ ബിരിയാണി ഏ ബിരിയാണി കൊടന്ന് കൊണ്ടര പറഞ്ഞു അപ്പൊ പിന്നെ ഇണ്ടാ ക്കാ പണിയൊന്നും ഇല്ലാറിയും ഉം അപ്പ എങ്ങനെ ഫ്രീ ആണ് വരോ
അ ആ അങ്ങനെ പിന്നെ എന്താണ് എന്താ വ
ഇങ്ങള് എവ് ടാ വീട്ട് ലാ സ്വന്തം വീട്ട് ലാ
ആ വീട്ട് ലാ ഞാന് പഠിക്കാണ് അല്ല കല്യാണം കഴിഞ്ട്ടില്ലഉം എന്തേ ഞാൻ പഠിക്കാണ് പഠിക്കിണോടത്ത്ന്ന് ഇപ്പ ലീവിന് വന്ന്ക്ക വീട്ട്ലാ ഉം മ് മ്മ് ഇങ്ങള് കല്യാണം കഴിഞ്ഞതാ
കല്യാണ ആ ഇന്റെ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് വർഷായി
ആ കുട്ട്യേള് ണ്ടോ
ഒരു കുട്ടിണ്ട്
ആ എത്ര പഠിക്ക
ഞാനോ ഇല്ല പല്യാണം കഴിഞ്ഞാരേ പിന്നെ പോയില്ല
ഒ ഓ അയിന് മുന്നേ പഠിച്ചിരുന്നാ അ ആ കുട്ടിപ്പ എന്താ ചെയ്യണത് പ എത്ര ക്ല എത്ര വയസ്സ ങ്ങനെ
ഓന് ഒരു വയസ്സും മൂന്ന് മാസ്സു ആയി
ആണോ
മ്മ്
മ്മ് പിന്നെ എന്താ കുട്ടി ഇപ്പൊ എന്താ ചെയ്യ്ണ് കളിക്കങ്ങാൻ ഒറങ്ങാണോ
ഓൻ ആടെണ്ട് മുമ്പിൽ ണ്ട് ഉമ്മ ച്ചീന്റെ ട്ത്ത്
ആണോ ഇപ്പ ഇപ്പ വീട്ട് ലാ സ്വന്തം വീട്ട് ലാ
അല്ല ഹസ്ബന്റിന്റെ വീട്ട് ലാ ങ്ങള് എവിടെള്ള സ്ബന്റിന്റെ വീട്ടിലല്ലോ സ്വന്ത വിട്ടിലല്ലേ ആ ഇങ്ങെളേ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലേ ആ ആ ഹാ ഹാ അതിന്റെ ഓർമ ഇല്ല മ് ഹ് കൊറെേ ആൾക്ക് വി അച്ചനു വായിണ്ട്
ആഹ് കൊറെ കൊറെേ പറഞ്ഞ പോലെ കല്യാണം കഴി
ആ ആ ഹ്അയിനി ഇങ്ങനെ ഹൗസ് വൈഫ് ഉള്ള പോലെൊക്കെ നിനക്കിപ്പ വീട്ടില് പണിയൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ അ അങ്ങനത്തോലൊക്കെ ഏറെ കൊറെ
ഉ ഇന്നോട് കൊറെ ഇപ്പ വിളിക്കും വിളിക്കുമ്പോ ആദ്യം ചിലപ്പോ കൊറച്ച് ഇനി എന്താവും ചെയും കല്യാണം ഇങ്ങനെ എന്താ കുട്ടികളെ അങ്ങനെ
ആഹ അഹ് ആ അത് ശരി പിന്നെ എന്താ ഇനിയിപ്പൊ ഓ യാത്ര എനക്ക് ഒരുപാട് ഇഷ്ടം കൊറെ പോയിണ്ട് കപ്പളായിട്ടും ഞാന് ഊട്ടി പോയിന് മൈസൂര് പോയിന് പിന്നെ അല്ല ഹസ്ബൻറും ഉണ്ടാവും
ആഹ ആഹ് ആഹ് ആഹ
എന്റെ വീട്ടിൽന്നല്ലോ എല്ലോടത് ത്തുംക്കും പോകണ ടീം ഇവടെ പിന്നെ കുറവാണ് എന്നാലും പോവലുണ്ട് പൊതുവേ ഇവിടെ കുറവാ അതന്നെ ഉ ഉ ഡൽഹി അങ്ങനെയൊക്കെ പോയിണ ഞാൻ ഇന്റെ വീട്ടിൽന്നൊക്കെ
ആണോ
ഇന്റെ ഉമ്മ മരിച്ചതാ എന്റെ ഉമ്മ ഉള്ളപ്പോൊക്കെ കൊറ പോയിണ് അജ്മീർ പിന്നെ അത തുപോലെ ഏർവാടി മുത്തുപേട്ട നാഗൂരം അങ്ങനെയൊക്കെ പോലെുണ്ട് ഇനി ഇവിടെത്തിയാല കൊറവാ എനിഷട്ടാ പോണത് അല്ല ഹസ്ബൻഡ് നാ നാട്ട നാട്ടിലല്ല നാട്ടിലാണ് പുറത്തല്ലാര് ഉ പിന്നെ ഉം നിങ്ങൾക്ക് എന്തൊക്കെ ഹോബിയൊക്കെ
ഹോബിയക്കെ എന്താച്ചിഞ്ഞാല് എംബ്രോയിഡറി ചെയ്യും ചെറിങ്ങനെ ക്രോശ ചെയ്യും ചെറിങ്ങനെ ആക്ക ചെറുങ്ങനെ കൊറച്ചൊക്കെ അങ്ങ്ചെയ്യാൻ പിന്നെ അണ്ട് നിർത്തും പിന്നെ അടുത്ത് തുടങ്ങും പിന്നെ അത് നിർത്തപ്പ തുടങ്ങും അങ്ങനെ കുറച്ച് എംബ്രോയിഡറി ചെയ്യും പിന്നെ ഒക്കെ നിന്നു പിന്നെ കൊറച്ച് ക്രോശ ചെയ്തു പതൊക്കെടെ ഇത്തിട്ടുണ്ട് പിന്നെ ഇപ്പ എന്തായാലും ക്രാഫ്റ്റ് ജേണല ഒക്കെ
ഏർ എങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യോ ച ചാനല ഉണ്ടോ ഏ അങ്ങനെയൊക്കെ നോക്കിട അതിലൊെ ഇപ്പൊ കൊറേ ഇതുണ്ടല്ലോ കൊറേ ആൾക്കാര് ഇങ്ങനെ ഗ്രൂപ്പ് ഓൺലൈനിലൊക്കെ പിന്നെ യൂട്യൂബിലൊക്കെ എങ്ങനെ ഇട്ടാണ്ട് ഉ അതി ഇങ്ങനഅല്ല നിങ്ങൾ ഇപ്പയി ഉണ്ടാക്കണ സാധനങ്ങൾ ഉണ്ടല്ലോ അത് നിങ്ങക്ക് ഒരു വീഡിയോ ഉണ്ടാകുകയും ചെയ്യാ പിന്നൊണെങ്കിൽ അത് വേറ ഉളവർക്ക് സെയിൽ ചെയുകയുംചെയ്യാം
ആഹ അത് ശരിയാ പക്ഷെ ഞാന എങ്ങനെ ന്ന്ച്ചപ്പ ഉണ്ടെ അവർണ്ടാക്കിട്ട് രണ്ടു മാസ ആായി ആ മെയിൽഉണ്ടാക്കിട്ടത് ഇപ്പോളി ഇരിക്കണ്ട അവിടെ
ഇങ്ങൾക്ക് ഇങ്ങനെ റിജക്ഷൻ വരിലുണ്ടോ അങ്ങനെ ഓർഡർ തന്നാണ്ട് പിന്നെ ക്യാൻസിൽ ആവുക അങ്ങനൊക്കെയായല് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അങ്ങനെ എന്തങ്കിലൊക്ക ഉണ്ടായിനോ?
ഞാനങ്ങനെ വിക്കാന നിന്നിട്ടില്ല
ഏയ് അത് ശെരി ഞാൻ വിചാരിച്ച അങ്ങനെയൊക്കെ എന്തെേിലും ആണോ? വെറുതെരിക്കുമ്പോ അങ്ങനത്തെഒക്കെ ഓരോന്നു ശരി അങ്ങനെ ഞാൻ വിചാരിച്ചു വർക്കായിട്ടോ അങ്ങനെ അങ്ങനൊക്കെ ഉണ്ടല്ലോ ക്രൗ സെറ്റ് അങ്ങനക്കെ ഓരോരുത്തരു ചെയണ്ട്
ഉണ്ട് പറഞ്ഞ പോലെ
ആ് ഞാനൻ ഇതേമാതിരി ഇങ്ങനെ വിളിച്ചപ്പോ ഒരു പെണ്ണ അതേപല ചെയ്യണ്ട അപ്പൊ എനിക്ക് ആ നമ്പറൊക്കെ അയച്ചു തരാന്നു പറഞ്ഞെന് പിന്നെ ഞ നമ്പർ ഒന്നും വങ്ങട്ട് വന്നല്ലു അപ്പൊ ഞങ്ങനെ പറഞ്ഞീന അ
ഞാന് ഇങ്ങനെ യൂട്യൂബില ഓരോ വീഡിയോസ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ പഠിക്ക ഓരോന്ന് ചെയ്യണതൊക്കെ അങ്ങനെ ഇത് ചെയ്യും പിന്നെത് നിർത്തും പിന്നെ അടുത്തത് ചെയ്യും. അങ്ങനെ അങ്ങനെ പിന്നെ ഇണ്ടാക്കും. കുക്കിയിൽ തന്നെയാണ് മെയിൻ ഹോബിന്ന് പറയാൻ.
കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ട?
ഞാൻ
ഞാനൊക്കെ നേര കുത്തനെ എന്തെങ്കിലും ഇഷ്ടംണ്ടെങ്കിൽ ഒക്കെ പുറത്തു പോയി വാങ്ങോണ്ടുവര ഈ ഉണ്ടാക്കാനന്ന ആവന്നില്ല ഇക്കൂടെ കുട്ടിയ കൂടി അയിനി ശേഷം പറ്റ മടി എന്തിനും ആവൂല ആഹ ഹ ഇപ്പ ഇനി ഒന്നാമത്ാട്ടോ പുറത്തന്ന്ും ഇങ്ങനെ കൊണ്ടുവരന്നോണ്ട അല്ലെങ്കിൽ നമ്മള എങ്ങനെയെങ്കിലു ഒക്കെ ഉണ്ടാക്കാൻ നോക്ക ഇപൊക്കെ കിട്ടണത കൊണ്ടാണ് മടിന്ന് പറയ
ആ ഇക്കെന്താച്ചാനേെ സ്പെഷ്യൽ ആയിട്ട് എന്തേലും കണ്ട കഴിഞ്ഞാല്
ആഹ ആഹ്! ആ് ആ അത്ങ്ങനെ എനിക്കു ഇങ്ങനെ ഒരു ത്വര വരും പക്ഷെ പിന്നീ മടിയവും. അത് അപ്പന്നെ കണ്ട അപ്പന്നെ ഉണ്ടാക്കയാണെങ്കി ഓക്കെ.
ആഹ പിന്നീ പറഞ്ഞ പോലെ ഡെയിലി കറി അത് ഉണ്ടാ ക്കും അവിടെ പിന്നെ ഞാൻ ഒറ്റക്കാ എന്നന്ന് വച്ചാൽ ഞങ്ങൾ ഒറ്റക്ക ഉണ്ടാക്കണം.
ആഹ
ഹോസ്റ്റല അല്ലേ അപ്പ പുറത്ത് നിക്ക പുറത്ത് റൂ വീടുത്തിട്ട് ആ് അപ്പൊ പിന്നെ നമ്മൾന്നെ ഡെയിലി ഫുഡ് ഉണ്ടാക്കിട്ട് പോണം.
അപ്പൊ ഇങ്ങനെക്ക ഫുഡ ഒക്കെങ്ങ എല്ലോ ഒറ്റക്കനെ ഉണ്ടാക്കോ?
ആഹ് ഉണ്ടാക്കും രാവിലെക്കൾക്കും ഉച്ചക്കൾക്കും രാത്രിക്കൾക്കും അല്ലാതെ ഒരു വിധപ്പ ഉണ്ടാക്കും.
ഏ ഈ ഹോസ്റ്റലിൽ ഉള്ളലൊക്കെ അധികം ആൾക്കാര് ബ്രെഡ് ഓംലെറ്റ് അങ്ങനത്തെൊക്കെ ഉണ്ടാക്കി കഴിക്കുമല്ലോ.
ഞ ഞങ്ങള് ബ്രെഡ് ഓംലറ്റ് ഞങ്ങൾ എന്താ പറഞ്ഞ തരാ ദോശ മെയിൻ ദോശ എന്തൊക്കെ കിട്ടി അതൊക്ക ഒരു ഉണ്ടാക്കും റാഗി ദോശ ഉഴുന്ന് ദോശ അരിപ്പൊടി ദോശ ഗോ തമ്പദോശ മൈദദോശ ഇതന്നെ റിപ്പീറ്റ് പിന്ന പിന്നെ ഇടക്ക എപ്പഴലും ഇട്ടുണ്ടാക്കും ഇറ്റ്ലി വല തല്പര്യമില്ല അപ്പ അന ഇല ഇറ്റ്ലിട്ടും കാര്യങ്ങളൊന്നുമ ഇ ഗ്ലാസ്സിൽ വെച്ചിട്ട് ഒരു ദിവസം ഉണ്ടാക്കിയിുണ്ടായിരുന്നു. അല്ലാണ്ട് ഏർ പിന്നെ
അത് അത അതിലേറെ പണില്ലേ തലെന്നുന്നൊക്കെ അരി ച്ച്ണ്ടാക്കണ അയിന് റെന്നല്ലേ
അത് സുഖമാ തലേന്ന് അരച്ചച്ചാൽ മതി രാവിലെ വെറുതെ ചു ചുടെ വേണ്ടുള്ളു ബാക്കി ആവുമ്പോ രാവിലെ കിടന്നു. പിന്നെ നോമ്പിന്റെ അവസര ആയിരുന്നു അപ്പൊ പത്തിരിയും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിരന്ന്. ഞായറാഴചയാകുമ്പം ചിലപ്പോ് മൂട്ണ്ട്ച്ചേല് പൊറോട്ട മാതിരി അല്ലെങ്കി റൊട്ടിയൊക്കെ മാതിരി ഉണ്ടാക്കും. ആ റൊട്ടി യൊക്കെ മാതിരി അല്ലെങ്കിൽ പൊറോട്ട മാതിരിയൊക്കെ ഞായറാഴ്ച ഉണ്ടാക്കും അല്ലെങ്കിൽ ഫുൾ ക്ലാസ്സ്‌ ല ദിവസം കൂടുതൽ ഈ ദോശ ദോശ ദോശ തന്നെയായിയിരിക്കും ഊത്ത
ഉം ഉം അപ്പൊ അ അപ്പൊ അയ്നൊക്കെ
പിന്നെ കറിയൊക്കെ പിന്നെ അയിനനുസരിച്ചിട്ട് കറിയൊക്കെ പിന്നെ അതിനനുസരിച്ചിട്ട് സോയ, വെള്ളക്കടല അങ്ങനെ ആഹ സോയാബീൻ ഇവിടെ വീട്ടിൽ വീട്ടിൽ ഉണ്ടായിരുന്നപ്പം സോയാബീൻ ഉപയോഗിച്ചിരുന്നേണ്ട ഇവിടെ അങ്ങനെ വേടിക്കലൊന്നുല്ല കുറവാ ഇപ്പ ഇപ്പം ഇപ്പളാണ് പിന്നിം സോയാബീൻ വേടിച്ചിട്ട് ആ ഇപ്പളാണ്
ഇപ്പളാണ് പിന്നിം ഇവിടെ സ
ആ ഏ ആ ഏ
ഇവടെ എത്തിയയ്നേഷം എട ഇടക്ക് സോയാബീൻ, സോയാബീൻ റോസ്റ്റ്‌, സോയാബീൻ റോസ്റ്റ് എന്നെ മെയിന് പൊരിക്ക റോസ്റ്റ് പൊരിക്കാ
ആഹ
അയ് ശരി ഓരോ ദിവസം ഇങ്ങനെ ഓരോന്ന് ഇണ്ടാക്കിയ നമുക്ക് മടുപ്പ് വരല്ലല്ലോ അല്ലാഞ്ഞ വേ മടുപ്പ് വരുല്ലോ
ആ ചെലപ്പം ഹ് കൊറച്ച് അധികം ഉണ്ടാക്കിയേക്കും ചെല ദിവസം രണ്ടു ദിവസത്തിനായിട്ട് ഉണ്ടാക്കും ആഹ അങ്ങനെ അല്ലെച്ച കൂടുതലും ഓരോ ദിവസം ഓരോ തരത്തിലന്നെ പിന്നെ ഉച്ചക്കേക്കൊക്കെ പിന്നെ അവിടെ ഒരു ചന്ത ഉണ്ടാവും എല്ലാ വ്യാഴാഴ്ചയും അപ്പൊ അവിടുന്ന് കൊറെ പച്ചക്കറി വേടിക്കും പിന്നെ ഓരോ ദിവസം ഓരോ ഉപ്പേരി അങ്ങനെ അങ്ങോട്ട് പോകും ഉം പിന്നെ നാട്ടിൽന്ന് പോണ ഒരാഴ്ച ഇവിടുന്ന് ഉണ്ടായ കറിയുണ്ടായിരിക്കും
ഏ ഏ അങ്ങനെയൊക്കെ ഉണ്ടാക്കോ ഫ്രിഡ്ജ് ഉണ്ടോ
ആ ഫ്രിഡ്ജ്ണ്ട് എറച്ചിയും കൊണ്ടു പോവും
ഏ ഏ ചിക്കനൊക്കെ പിന്നെ അവിടുന്ന് വാങ്ങേക്കും ങ്ങള എന്തിനാ പഠിക്കണേ
ഞാൻ ഓക്യുപേഷണൽ തെറാപ്പി പറഞ്ഞിട്ട്
ഏ അയ് ശരി എവിടെയാ പഠിക്കണ
തമിഴ്നാടെ
ഏ അയ്ശെരി അ തമിഴ്നാടുത്തെ ഫുഡൊക്കെ ഒരുമാതിരി ഫുഡ്ല്ലേ
ആഹ അതന്നെണേ കൊഴപ്പല്ല്യാത്തോലുണ്ട് ഞങ്ങൾ അവിടെ കുറെ മലയാളികളുടെ കടകളൊക്കെ ഉണ്ട് അത് കാരണം പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം പിന്നെ ഹോസ്റ്റലിലായിരുന്നു ഹോസ്റ്റലിൽ രാവിലെയും രാത്രി കത്തേയും ഫുഡ് വലിയ കുഴപ്പണ്ടായിരുന്നില്ല ഉച്ചക്കത്തെ ഫുഡ് കുറച്ച് എടങ്ങറായിരുന്നു പിന്നെ അ ഫീസും കുറച്ച് കൂടുതലായിരുന്നു ഹോസ്റ്റലിൽ അത് കാരണം പിന്നെ മാറി പുറത്ത്ക്ക് പുറത്തായപ്പോ പിന്നെ ഒന്നും കൂടി നമുക്ക് കൈ പിടിക്കാൻ പറ്റും ചെലവ് ചുരുക്കാൻ പറ്റും ആ ആഹ പി ഫ്രിജ ഫ്രിഡ്ജ്ജും സ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഞങ്ങള് സീനി സീനിയേഴ്സിന്റെ പകുതി പൈസക്ക് മേടിച്ചു പിന്നെ സ്റ്റവ്വ് ഞങ്ങൾ പുതിയ വേടി ക്കെ ചെയ്തു കുറ്റി അതുപോലെ എവിട്ന്നോ കിട്ടി
ഏ അയ് ശെരി നിങ്ങക്ക് പിന്നെ ഇങ്ങനെ പഠിക്കാനൊക്കെ പോകുമ്പോൾ ഓരോരുത്ത ത്തരോഓരോരോ സാധനങ്ങളൊക്കെ കൊണ്ട്‌രും അങ്ങനെയൊക്കെ നല്ല രസയിക്കാരംല്ലേ ഓരോരോ വീട്ടിലി ഇപ്പം പുറത്ത് നിന്നൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ അവിടുത്തൊക്കെ ഓരോ സ്പെഷ്യലുകൾ
ആ ആഹ് ആഹ് ശരിയാ ശരിയാ അവിടുന്ന് പറഞ്ഞ പോലെ ഓരോ നാട്ടുകാരു ഓരോ ഓരോ ഫ്രണ്ട്സ് ഓരോ നാട്ട്കാര് ആവുമ്പോ അതൊക്കെ അങ്ങനെ കൊണ്ടരൽണ്ട് ആഹ ശരിയാ
ഉ ആ അതന്നെ ആ ഓരോ ഭാഗത്തക്ക ഓരോ സ്ലാഗ് ആണേല്ലോ ഇപ്പൊ ഇന്റെ സ്ലാങ് ഇങ്ങക്ക് മാറ്റാൻ തോന്നുന്നുണ്ടോ ആഹ അതാ പറഞ്ഞ
പിന്നെ ഞാൻ അവിടെ പോയതിന ശേഷം ഈ പറഞ്ഞ പോലെ കൊറെ എണ്ണത്തിന്റെ അവിടെറെ കൊറെ ഫ്രണ്ട്സ് ഓരോ അധികം എല്ലായിടത്തൊന്നും ഉള്ളതൊന്നുമ ഇല്ല എന്നാലും ഇന്നെക്കാട്ടും ഭയങ്കര ഒരു ണ്ടായിട്ട് അപ്പൊ ആ ഭാഷ ഇപ്പ ഞാൻ വീട്ടേക്ക് വരുമ്പോ ന്നോട് ഹ്ഹഎയ് മുണ്ടാണ്ടിരിക് പറയും. പ്പോ പിന്നെ അവിടന്ന് കൊറ കേട്ട് കേട്ട് തയഞ്ഞി
ആഓല ഇടയി അങ്ങെ ജീവിച്ചുകണ്ട് നമ്മള് പിന്ന വീട്ട് വരുമ്പോ അതേപോലെ എൻ്റെ ബ്രദറൊക്കെ അങ്ങനെ ഹോസ്റ്റലിൽ പോയി നിന്നാണ്ട് വന്നാണ്ട് പിന്നെ അവിടുത്തെ ഭാഷയിൽ ആവും അപ്പൊ ഞങ്ങള് കളിയാക്കും. കുതേപോലെ അപ്പൊ ഓൻ ഇങ്ങോ് ഈറടച്ച് നീച് പോകും. ഹ ഹ ഹ ഭയങ്കര രസം അറിയ ഓനിങ്ങനെ ഓരോ ഹോസ്റ്റൽ ലൈഫി മ്മക്ക് നമുക്കു ഒന്നും പിന്നെ അതിനുള്ള ഭാഗ്യം കിട്ടയില്ല. എനിക്ക് ഇഷ്ടേ നി ഇങ്ങനെ ഹോസ്റ്റലിലൊക്കെ പോയി പഠിച്ചാൻ ഇപ്പൊ കുട്ടിയൊക്കെ ആയി എങ്ങനെ കയ്യാനാ നമ്മുക്കൊന്നും വിതിയില്ല പറയാ
ഉം ന്നാ ആയിക്കോട്ടെ സമയം ആ
ആഹ് എന്നായിക്കോട്ടെ ശരി എന്നാ ആഹ് ഓക്കെ ശരി എന്നാ
എ മ്മേ കട്ടാക്കാൻ പറ്റുന്നില്ല
കട്ടാക്കാൻ പറ്റുന്നില്ലില്ല സമയം പതിനൊന്നായി